ഹലോ ആ കേക്കുന്നുണ്ടാ
ആഹ് കേക്കുന്നുണ്ട് എന്താ പാട് സുഖല്ലേ ഏഹ് ഭക്ഷണോന്നും കഴിച്ചിട്ടില്ല ഇന്ന് നോൽമ്പാണ്
ആണോ ആ മുഹറത്തിന്റെ നോയമ്പുണ്ടോ
ആഹ് ഇണ്ടേയ്
ആണല്ലേ
ഉം ഉം എന്താ ഇങ്ങളെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞോ?
ഇല്ല കഴിച്ചില്ല കൊറച്ചൂടെ കഴി ഞ്ഞിട്ട് കഴിക്കണം എത്ര ദിവസത്തെ നോമ്പ മുഹറത്തിനപ്പോ
മൊഹറത്തിന് ശരിക്കും രണ്ടു ദിവസത്തെ നോൽമ്പെടുക്കാ ചെലോരു ഒന്ന് തൊട്ട് എടുക്കണവരുണ്ട്
ഹാഹാ ഹാഹാ
നിർബന്ധല്ല സുന്നത്ത് ന്ന്‌ള്ള രീതിൽ അങ്ങനെ അങ്ങട്ട്
അതെല്ലെ
ഇതാരാ
സാധാ നോമ്പെടുക്കുന്നത് പോലെ തന്നെ എടുക്കും അല്ലേ
ഉം ഉം പിന്നെ എന്നിട്ട് എന്ത്നെന്താ ഫുഡിനെന്തെ കറിയൊക്കെ
ഇന്ന് ചോറും കപ്പ മീൻകറി അതൊക്കെയാ
ആഹ്
ആഹ് അവിടെ നോമ്പുതുറക്ക് സ്പെഷ്യൽ എന്തെലും ഉണ്ടോ
ഇല്ലില്ല അങ്ങനെ വല്ലാതൊന്നുല്ല സാധാ ചോറ് അങ്ങനെ ഇതാക്ക കരുതി കടി ആഹ് ആയിട്ടൊന്നും ഉണ്ടാക്കണില്ല നമ്മൾ ഒറ്റക്ക് ആവുമ്പോ പിന്നെ അങ്ങനെങ്ങട്ട് കടിയൊന്നും ഉണ്ടാക്കണില്ല ചോറ് ആക്കാന്നു കരുതിയിട്ടെയ്
ആണല്ലേ
ഉം ഉം മക്കളൊക്കെ എന്തേ
രണ്ടാളും ഒറങ്ങുന്ന് അവരുടെ ഊണൊക്കെ കഴിഞ്ഞ് ഉറങ്ങുന്ന്‌ രണ്ടാള്
ആഹ് മറ്റേ സ്കൂൾ പോണ ഓര്ന്ന്ണ്ടാവൂലേ
ആഹ് ഇല്ല അഹ് ഇല്ല ഓൻ പോവും ചെറിയ മക്കളാ ആഹ്
രണ്ടാളും ഒരേതില് പ്രായാ
സൈസ്
മൂന്ന് വയസ്സോ വലുതിനാവുല്ലേ
രണ്ടു പേർക്കും ഏഹ് എരട്ടാള
ഏഹ് എരട്ടാളാണ്
ആണ് ആണ്
ഏഹ് എന്താ പെൺകുട്ടിയോ ആൺ
ആഹ് മോനും മോളും
ഏഹ് രണ്ടും ആണ്ല്ലേ
ആഹ് ആ
ഏഹ് വീട്ടിലിന്നിട്ടാരൊക്കെ എല്ലാരും ഉണ്ടോ
ആഹ് ഇവിടെ പി മക്കള് മക്കള് ഞാന് ഹസ്ബന്റ് അമ്മയും
ആഹ്
അപ്പൊ അമ്മ ചോറ് കഴിക്കുന്ന് ചേട്ടനിന്ന് ജോലി ഇല്ലായിരുന്നു പുറത്തോട്ടൊന്ന് പോയി മക്കള് രണ്ടാളും പിന്നെ ചോറ് കൊടുത്ത് ഒറക്കി രണ്ടാൾക്കും വയ്യ പനിയായിരുന്നെ അപ്പം മരുന്നൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക് ക്ഷീണമായി ഒറക്കായി
ആഹ് അവിടെം തന്നെ മക്കൾക്ക് എല്ലാർക്കും പനിന്നേന് ഇപ്പഴാണൊന്ന് പനിയൊക്കെ മാറി സ്കൂൾക്കൊക്കെ പോക്ക് തുടങ്ങിയത് ഉം ഇപ്പല്ലോ മ പനിന്നെയ്ന്ന് മയൊക്കെ ഇണ്ടോ എന്താ പാട് മഴയൊക്കെ
ഇവിടെ രാവിലെ നല്ല വെയിലായിരുന്നു ഇപ്പ ചെറുതായിട്ടൊന്നു വല്യ മഴയില്ല ചെറുതായിട്ടൊന്ന് പെയ്
ഏ ഇവിടെ പെയ്യണൊന്നുല്ല പക്ഷെ ഇങ്ങനെ മയക്കാർ മൂടികാണ്ട്ങ്ങനെ ആണ് പക്ഷെ മയൊന്നും പെയ്തിട്ടൊന്നുല്ലന്ന്
ആഹ് ഇവിടെപ്പൊ കുറേ ദിവസമായിട്ട് മഴയൊന്നും ഇല്ലായിരുന്നു ഇന്നിപ്പോ പ്പൊ ഒരു പത്ത് മിനിറ്റയുള്ളു ചെറുതായിട്ട് ഒന്ന് പെയ്ത്
ഇപ്പ അയിന് മയക്കാലാണ് എന്നാ മയല്ലേനും
ആഹ് അതാണ് മഴയില്ലാത്ത മഴക്കാലം
ആഹ്
എനിക്ക് തോന്ണു ഇപ്പൊ പെയ്യാതിരുന്നിട്ട് ഇനി ഇപ്പോ ഓണം ഒക്കെ അടുപ്പിച്ച് നല്ല രീതിക്ക് പെയ്യാനായിരിക്കും
ഉം അത് ശരിയാവും
ആഹ് ഇടക്കിടക്ക് പോവും വീട് ഇവിടെ അടുത്ത് തന്നെ
എടുത്താ
ആഹ് ഇവിടെ ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ വ്യത്യാസേ ഉള്ളു
ആഹ്
അപ്പ ഇടയ്ക്കിടക്ക് പോവും ആഴ്ചയിൽ ഒരു ദിവസൊക്കെ പോവും
ആഹ് എങ്ങനെ വണ്ടിക്ക് അങ്ങനെ പോവേ?
ആഹ് വണ്ടിയില് പോകും ഞങ്ങൾ നാലുപേരൂടെ പോവും
നാലു പേരോ?
ആഹ് ഞാനും ചേട്ടനും മക്കളുടെ
മക്കളും ആഹ് അപ്പൊ പോയി അവിടെ കൂടുതൽ നിക്കുവോ മക്കളെയും കൊണ്ടൊക്കെ പോകുമ്പോ
ആ് ചിലപ്പോ പോയി അവിടെ രണ്ടു മൂന്ന് ദിവസം നിക്കും ഇല്ലെങ്കി പോയിട്ട് വൈകുന്നേരം രാവിലെ പോയിട്ട് രാത്രി വരും.
ഏഹ് അങ്ങനെ പോവാ?
ആഹ്
ആഗ് അവിടെ അമ്മ ഒറ്റക്കെവൂല്ലേ?
ആഹ് അവിടെ അമ്മയുണ്ട് അനിയത്തി ഇണ്ട്.
ഏഹ് അനിയത്തി എന്താ പഠിക്ക?
ആഹ് അനിയത്തി ഇപ്പം ങ് പി എസ് സുടെ കോച്ചിങ് ക്ലാസ്സില് പോവാ.
ആഹ്
അച്ഛനുണ്ട് അച്ഛൻ ബോട്ടിലൊക്കെ പോന്ന അപ്പൊ എപ്പോഴും കാണത്തില്ല വരുമ്പം കാണും.
വരുമ്പ ഉണ്ടാവൂ അല്ലേ.
ഉം.
മറ്റേ എന്ത് വെച്ച. രണ്ടര ആയി തുടങ്ങീല്ല എന്ത് ഭക്ഷണം കഴിക്കാൻ നേരം വൈകി.
ഇല്ല രാവിലെ കഴിച്ചപ്പ താമസിച്ച അപ്പ വിശക്കന്നില്ല അപ്പൊ വിചാരിച്ച് കൊറച്ചൂടെ കഴിഞ്ഞിട്ട് കഴിക്കാ. അതുവരെ ഇങ്ങനെ ഇരിക്കാന്ന് വിചാരിച്ചു.
ആഹ് മക്കളെ പനിയൊക്കെ എന്നിട്ട് ഇപ്പൊ മാറിയോ.
മാറില്ല മോൾക്ക് നന്നായിട്ട് മാറി മോന് മാറിട്ടല്ല നല്ല. ചുമണ്ട് അപ്പൊ അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് പുള്ളിക്ക് ചുമക്കുന്നതിന്റെ.
ചുമക്കണിന്റെ കഫക്കെട്ട് അങ്ങനെയൊക്കെ.
ആഹ് കഫക്കെട്ട് ചെറിയ രീതിയിലായി അപ്പ അയാൾക്ക് ചുമക്കുമ്പോ ഭയങ്കര വിഷമ. സങ്കടം പിന്നെ ആഹ് സങ്കടത്തിലങ്ങ് ഉറങ്ങിയാ.
ആഹ് കാണിച്ചില്ലേ.
കാണിച്ചു ഇപ്പൊ നല്ല രീതി കഫക്കെട്ട ആയതൊണ്ട് മാറാൻ ഒരാഴ്ച എടുക്കൂന്ന് പറഞ്ഞപ്പൊ. കൊറവുണ്ട് പിന്നെ നന്നായിട്ട് മാറിയില്ല അതേ ഉള്ളു മോൾക്ക് പെട്ടെന്ന് മാറി.
ആഹ് ആഹ് അവിയൊക്കെ പിടി ആവിയൊക്കെ പിടിച്ചാലോ മാറുവല്ലോ.
ആഹ് ആവി പിടിച്ചു നോക്കിയിട്ടില്ല കാര്യം ഹോസ്പിറ്റലിൽ പോകുമ്പോ അവിടുള്ള. ആവി പിടുത്ത നെബുലൈ സ്റ്റേഷനേ ഉള്ളൂ അല്ലാതത് വീട്ടിൽ വന്ന്.
ആഹ് അങ്ങനെ ആമുക്ക് ആഹ് ആഹ്. അല്ല ഹോസ്പിറ്റലക്ക് പോകുമ്പോ ചിലപ്പോ അങ്ങനെ കഫ കെട്ടൊക്ക ഇങ്ങനെ ഇതായി മൂത്ത് കഴിഞ്ഞ. പിന്നെ ഡോക്ടർമാര് രണ്ടു നേരോ ഒരു നേരം ക്കെ എങ്ങാണ്ട് അങ്ങനെ എഴുതി.
ആഹ് അങ്ങനെ ഹോ്പിറ്റലിൽ പോയപ്പോ ആവി പിടിച്ചു അങ്ങനെ റെഗുലർായിട്ട് പിടിക്കേണ്ട കുഴപ്പമില്ലാന്ന് പറഞ്ഞു പക്ഷെ. ചുമ നന്നായിട്ട് മാറിയില്ല ഇടക്കൊക്കെ ഉണ്ട്. അൾക്ക് അതിന്റെ ഒരു സങ്കടം.
അതാവൂലേ ശരിക്കും മാറിട്ടുണ്ടാവില്ല.
അതാ.
പിന്നെ ഒരിക്ക് ഒര് രണ്ടാളം അങ്ങനെ എരട്ടകൾ ആകുമ്പോ. അസുഖം വരുമ്പോ രണ്ടാൾക്കും ഒപ്പം വരുവവൂല്ലേ.
ആഹ് അതെ അതെ അതൊരു വലിയ പാടാ.
അങ്ങനെ വരുംല്ലേ.
ആഹ് ആണ് അങ്ങനെ വരും അങ്ങനെ വരും.
പിന്നെ. ഏഹ് എല്ലാം അങ്ങനെ തന്നെയാണ് ഇപ്പൊ പനി വരുന്നമാതിരിയൊക്കെ എന്തൊരു സൂക്കട് വന്നാലും. എങ്ങനെ അവര് രണ്ടാളും വാശിക്കാരാ.
ആന് മോന് എന്തേല് വയ്യാഴ്മ വന്നു കഴിഞ്ഞാ പിന്നെ. എന്റെ കയ്യിൽ തന്നെ ഇരിക്കണം താഴെ ഇറങ്ങേയില്ല.
ആഹ്
കൈ തന്നെ ഇരിക്കണം മോൾ. വലിയ പ്രശ്ന ഇല്ല തീരെ വയ്യങ്കിൽ മാത്രമേ അങ്ങ നിർബന്ധം എടുക്കൂ ഇല്ലെങ്കിൽ കുഴപ്പമില്ല.
ആഹ് മോള്
ആഹ്
ആഹ്
മോനാണ് ചെറുതായിട്ടൊന്നും വയ്യാതെ വന്നാൽ തന്നെയും ഭയങ്കര നിർബന്ധം
ആഹ് മൂന്ന് വയസ്സല്ലേ ആയി
ആഹ അതെ ആഹ
പിന്നെ വീട്ടില് ഓരന്നെ ഉള്ള മക്കളായിട്ട് വേറെ ആരുല്ല
ആ അവര ഉള്ളു
ആഹ അപ്പൊ പിന്നെ വേറരു മക്കള് കളിക്കാനും അയിന് ഇതിനൊന്നും ഇല്ലല്ലേ ല്ലേ
ആഹ് ഇവർക്ക് പിന്നെ അങ്ങനത്തെ പ്രശ്നമൊന്നും തോന്നിയിട്ടില്ല കാര്യം രണ്ടാളും തന്നെ ഉള്ളത് കൊണ്ട് അവർക്ക് പോറടിന്നുല്ല അതെ അതെ അതെ ഭയങ്കര നമ്മള് പത്ത് മിനിറ്റ് കണ്ണ് വെട്ടിച്ച ഇരിക്കാൻ പറ്റത്തില്ല കു കുരുത്തക്കേടുവാ സ്നേഹവ ആ അടിയും വഴക്കുവാ എല്ലാം ഉണ്ട്
ഉണ്ടല്ലേ ആരാണ് കൂടുതൽ പോക്കിരി
മോന
ഏ ആഹ ആൺകുട്ടിയല്ലേല്ലേ ആഹ ഓര അച്ഛനോ ഇവിടെല്ല ആളാ
ആഹ് ആണ ആണ ആണ് മേശരി പണിയാ
ആ അപ്പൊ പിന്നെ അച്ഛനും ഉണ്ടാവുംല്ലേ അല്ലെ
ആഹ് അതെ ജോലി രാവിലെ പോയാൽ വൈകിട്ട് വരുവല്ലോ
വൈകിട്ട് വരുള്ളൂ ഫുഡ് അഴിക്കാനൊന്നും വരൂല
ആഹ് ഇല്ല ഇല്ല വൈകിട്ടേ വരും
ആഹ ന്ന എന്നിട്ട് എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖം
ഉം ജോലിയൊക്കെ ഒതുങ്ങിയോ
ഓ ഒതുങ്ങി ഒതുങ്ങി
ഹ ഹ ഹ
ഇന്ന് നോലുമ്പോക്കെ ആയപ്പോ പിന്നെ അങ്ങനെ മീന് ഇല്ല അല്ല ഇന്ന് മീയിനാണ് മക്കളൊക്കെ സ് സ്കൂൾ പോയിക്കല്ലേ പിന്നെ ഓര് ക്കൊക്കെ രാത്രി വരുമ്പോത്തിനും ഇല്ല ഒരുതല്ലേ
ആഹ
പിന്നെ മീന അവിടെ പിന്നെ അവിടെ പിന്നെ ഇങ്ങക്ക് മീന ആാവൂല്ലേ അവിടെ എന്താ മീനൊക്കെ പാട് നല്ല വലെന്നെല്ലേ
പോവാൻ ഇപ്പ മീൻ അതുമല്ല കിട്ടാനില്ലല്ലോ പഴയതുപോലെ ആ മീൻ ഉള്ള മീനാണെങ്കി നല്ല വേലയും അതുമല്ല കൂടുതലും ചെറിയ നത്തൊലി ചൂട് അങ്ങനെയൊക്കെ ചെറിയ ചെറിയ മീനുകളാ കൂടുതലും കിട്ടണുന്നത് അത് കാരണം ഒരു മടിയാ വാങ്ങാൻ
ആണോ ഇവിടെ മിനം ഇവിടെ അതേമാതിരിെ നല്ല വിലയാണ്
ആഹ
അവിടെ അങ്ങനെ
അതെ അതെ പോർട്ടൊക്കെ അടച്ച കഴിഞ്ഞാ അടച്ചത് കാരണം ആയിരിക്കണം മീൻ ഇപ്പ നല്ല വിലയെ ബോട്ട് കളൊന്നും പോന്നില്ലല്ലോ
ആഹ ആഹ ദൗ
ഉള്ള മീൻ അത് കാരണം നല്ല വിലയാ
ഉം എന്നും മീൻ വാങ്ങിക്കുവോ
ആഹ് എന്നും വാങ്ങ ഇവിടെ എല്ലാർക്കും മീൻ വേണം
ആ് അത് ശരിയാണ് ചോറ്ഴിക്കാന് കൂട്ടാൻ മീൻ ഇല്ലെങ്കി പിന്നെ ഏതാ
അത് പോലെ എറച്ചിയൊക്കെണെങ്കിൽ നമുക്ക് ഒരൂസം കഴിക്കാം പിറ്റേന്ന് ആവുമ്പം തോന്നത്തില്ലല്ലോ
ഇല്ല അത്ശരിയാണ് മീനന്നെ വേണം
ആഹ് അതാ മീനവുമ്പോ ആ പ്രശ്നം ഇല്ല അത് കൊണ്ടങ്ങ് വാങ്ങും
ആഹ് എന്നെന്നിട്ടും ഇവിടെ മീന് ആഹ് അങ്ങനൊന്നുല്ല ചിക്കനും വാങ്ങും ബീഫ് പ്പ് അങ്ങനോക്കെ അല്ല പൊതുവേ മീന് വേണം
ആഹ്
മക്കക്കും വേണം ഇപ്പഴും മക്കക്കും തന്നെ ചോറൊക്കെ കഴിക്കണെങ്കില് അങ്ങനെ
ആഹ് ഇവടെ പിന്നെ മക്കൾക്ക് മീനോ മുട്ടയോ അങ്ങനെ എന്തായാലും എന്തായാലും മതി പക്ഷെ എന്തെങ്കിലും വേണം
വേണല്ലേ
ന്താ മീൻ തന്നെ വേണോന്ന് നിർബന്ധവില്ല എന്തെങ്കിലും വേണം മീൻ നോ ഇറച്ച്യോ മുട്ട്യോ എന്തെങ്കിലും വേണം
ആഹ് ഇവരും പിന്നെ സ്കൂൾക്കൊക്കെ പോണോണ്ട് പിന്നെ ഉച്ചക്കത്തില്ല ആ ഒരിതില്ലല്ലോ പിന്നെ രാത്രിക്കത്തെ ആ ഒരുതല്ലേ
ആഹ് ഒരു നേരത്തെ മറ്റേത് നമ്മള് എന്തോ കൊടു തൊട്ടാലങ്ങ് കൊണ്ടോയ് കോളുളല്ലേ സ്കൂളിലാവുമ്പോ
ആഹ് സ്കൂള്ല് ആകുമ്പോ മീനൊന്നും ഞാൻ കൊടുത്ത് വിടാറില്ല ഒര് സ്മെല്ലല്ലേ ഓര് ക്ക് പിന്നെ പൊട്ടാറ്റോ പൊരിച്ചത് അതേമാരി സോയാബീന് അങ്ങനില്ല
ആഹ്
ഞമ്മളെ സാധ ഉപ്പേരി അങ്ങനൊന്നും പറ്റൂല
ആഹ് ആഹ്
ഓർക്ക് എന്തേലൊക്കെ അങ്ങനെയില്ല എന്തേലൊക്കെ പൊരികള് മൊ അമ് അങ്ങനെയൊക്കെ കറികളൊക്കെ പിന്നെ സ്കൂളില് ചോറുള്ളത് കൊണ്ട് അങ്ങനെ എന്തേലും സാധാ ഒരു സിമ്പിള് ത് മതി കൂട്ടാനായകണ്ട് അങ്ങനെ മതി ആഹ് എന്തേലും മതി സ്കൂളിൽ പിന്നെ ചോറുണ്ടല്ലോ സ്കൂളിൽ രണ്ടു വിധം കറീം ചോറൊക്കെ ഇണ്ടാവും നിർബന്ധന്നുല്ല കൊടുത്തു വിടാൻ പിന്നെ മക്കളിങ്ങനെ ചോയ്ക്കണോണ്ടെ
ആഹ്
പിന്നെ വേറെ മക്കള് കൊണ്ടരണതും കാണല്ലേ നമ്മള് കൊടുത്ത് വിടണില്ലേല് ആഹ് ഉം അപ്പൊ പിന്നെ അങ്ങനെണ്ട് കൊടുത്ത് വിടും
ആഹ് ആഹ്
മോനും മോളു ആണ് അപ്പൊ ഓര്ക്ക് അങ്ങനെണ്ട് രണ്ടാളും ഒരു സ്കൂളിളെന്നെ ആണേ
ആണല്ലേ ആരാ മൂത്തെ
മൂത്തത് മോള്
ആഹ് ആഹ്
ചെറുത് മോനും
ആഹ് എത്രയിലൊക്കെ ആയി
മോള് നാലാം ക്ലാസ്സില് മോന് എൽ കെ ജി ല്
ആഹ് ആഹ്
രണ്ടാളും പിന്നെ ഒരു സ്കൂളും അങ്ങനെ ആവുമ്പോ ആണ്ട് കൊഴപ്പല്ല
ആഹ് ശരിയാ
ഉം പിന്നെ നാല് നാലര ക്കെ ആയിതൊ നാലേ മുക്കാലൊക്കെ ആയിത്തൊടങ്ങും സ്കൂള് വിട്ട് എത്താന്
ആഹ് ഹ അവിടന്ന് സ്കൂളിന്ന് വണ്ടിണ്ടോ
സ്കൂൾന്ന് വണ്ടി ആ ഇണ്ട് സ്കൂൾ വണ്ടിണ്ട്.
ആഹ് ഹ
അപ്പൊ പിന്നെ നമ്മള ഇവിടക്ക് വരും.
ആഹ്.
പിന്നെ രണ്ടാളും ഒരു വണ്ടീലെന്നെ ആവുമ്പോ രണ്ടാളും അങ്ങനേണ്ട് കയറിപ്പോവും. നമ്മള ആക്കാ. കൊണ്ടു വിടാൻ വാണ്ടിയിട്ട് പോയാ മതി.
ആണ്ല്ലേ.
ഉം ഉം
ഉ ന്നാ ശരി ന്നാ.
ഓഹ് ന്നാ ശരി ആ ഓക്കെ.